ആഹ് എന്താ വിശേഷം?
നല്ല വിശേഷം
ഏഹ് എന്താ പണി ചായ ഇല്ലേ ചായ ഒന്നും കുടിച്ചീല്ല ഇങ്ങള് കുടിച്ചോ?
ആഹ് ഞാൻ ചായ കുടിച്ച് കുട്ട്യേള് സ്കൂള് വിട്ട് വന്നപ്പോ ഓൽക്ക് ചായയൊക്കെ ഇണ്ടാക്കിയിരുന്നു അപ്പം ഞങ്ങളെല്ലാരും ചായക്കെ കുടിച്ചിരിക്കാ
ആഹ് ശെരിയാണ് എന്താ ചായക്കെന്താ കടി
ചായക്ക് ഞാന് മറ്റ് മൈദ പൊടി പത്തിരി ഇണ്ടാക്കിരുന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നു ഉച്ചക്കത്തെ
ആഹ് ആഹ് മറ്റേ ആട പോലെ
അടല്ല പത്തിരി സാധാ എണ്ണേല് പത്തിരി മതിരി ചുട്ടെടുക്ക് ഇപ്പൊ മൈത കൊണ്ട് ഇണ്ടാക്കിയോണ്ട്
അങ്ങനെ അയിന് ഞങ്ങളെവിടൊക്കെ അങ്ങനെ അടപോലത്തപ്പം ന്നൊക്കെയാ പറയാ
ആഹ്
മൈദ കൊണ്ട്
അങ്ങനെ ഇണ്ടാക്കണേന് അടാന്നാ പറയാ
ആഹ് അടാന്ന പറയല്
ഞങ്ങളിവിടെ അടാ പർഞ്ഞാല് മറ്റേ ഉള്ള് അയിന് മൈദ കൊണ്ട് ഇണ്ടാക്കിയാണ്ടെന്നെ
ആഹ് ഒര് അരിപ്പൊടിയോണ്ട് ഇണ്ടാക്കാ അരിപ്പൊടിയോണ്ട് ഇണ്ടാക്കണ അതല്ലേ
അല്ല മൈദപ്പൊടി കൊണ്ടെന്നെ മൈദപ്പൊടി കൊണ്ട് ഉള്ളില് മറ്റേ ചക്കരേം തേങ്ങയല്ല ഇത്
ആഹ് ആഹ് ആഹ് അമ്മള് എല എലയടെക്കെ എലയടെക്കെ പോലെ
ആഹ് അങ്ങനെ ഇണ്ടാക്കണെയാണ് ഇവിടെ അടാന്ന് പറയാ മറ്റ് ഞങ്ങള് മൈദ ത്തിരിന്നൊക്കെ പറ
അയിന് നമ്മള് പൂവടാന്നാ ഇവിടെ പറയാ ആ ആ
ആഹ് അതന്നെ ഇവിടെ പിന്നെ ആടാച്ചിട്ട് വേറില്ല്യ പിന്നെ പത്തിരി
ഏയ് ഞങ്ങളവടെന്നാല് അരിപ്പൊടി കൊണ്ട് നമ്മള് പൂളോണ്ട് ഇണ്ടാക്കും അയ്ന് നമ്മളടാന്നാ പറയാ പുളോ കൊണ്ട് ഇപ്പ ഞമ്മള് അപ്പ ഇണ്ടാക്കലിണ്ടല്ലോ അതിന് നമ്മള് പാടാന്നാ പറയല് പാലോ പല മോഡല് ആണല്ലോ
ആഹ്
ഉം
ആഹ് ഞാൻ അടാന്ന് കേട്ടപ്പോ അതൊക്കെ ഓർമ്മ വന്നിട്ടാ ഇവിടെ അടാന്ന് പറഞ്ഞ ഒന്നകി ചിക്കനൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്ക വാട്ടീട്ട് അങ്ങനെ ഇണ്ടാക്കും അവിടെ എപ്പിളിച്ചാ കുട്ടിയള് വന്നിട്ട് മദ്രസില് നെബിദിനത്തിന്റെ പ്രാക്ടീസ് ഇണ്ട് രണ്ടാക്കും
ആ കവനായോ
ഇല്ല്യയൊ മോററേറ്റ് ആയിട്ടില്ലള്ളോ ഇനിയും രണ്ടു മാസത്തിന്റെ അടുത്തുണ്ട് ഇപ്പ തന്നെ തൊടങ്ങി ങ്ങിക്കണ് അത് ഈ മയത്തൊന്നും ഒരു ഒയിവ് ഇന്ന് വെള്ളിയാഴ്ചല്ലേ
ആഹ് അതന്നെ
എന്നിട്ടും കൂടി ഒയിവ് എടുക്കാതെ അവല് ഇപ്പൊ തന്നെ തു ക ഒന്ന് മയ കാണുമ്പളെങ്കിലും ഒന്ന് നിർത്തി വച്ചുടെ ഇവിടെ ഇപ്പ നല്ല മഴയാണ്
ആഹ് വെല്ലോടുത്തുണ്ടല്ലേ അപ്പ നല്ല മഴ ഇണ്ട് ഇവിടെയൊക്കെ മഴന്നെ
ഇന്ന് ഫുള്ള് മയാ പൊറത്തിട്ട് എറങ്ങാൻ തന്നെ പറ്റിട്ടില്ല്യ
ആഹ് പക്ഷെ രാവിലെ ഒന്നും വെല്ല്യ മയന്നല്ല ചെറിയെ ചാറ്റല്ലല്ലെ ഒള്ളു അയ്ന് എപ്പഴാണ് കൊറച്ചും കൂടി കൂടിതോന്നുണ്ട് ആ കൂടി ആഹ് നാളപ്പിനി ശെനി നായർ ആയത് കൊണ്ട് ലീവാണല്ലോ അല്ലെ
ഉം ഉം ഓല്ക്ക് മദർസ് ഇണ്ടപ്പളും സ്കൂളിന് ലീവിണ്ട് മദ്രസില് ഇനി പ്ര മദർസ് കൈഞ്ഞെക്കെന്നെ നെബിദിനത്തിന്റെ പ്രാക്ടീസ് അണല്ലോ ഒരു ഒയിവും ഇല്ല ഈ മഴ ആവുമ്പോ മ്മക്ക് പറഞ്ഞക്കാ തന്നിതാ
ഞാൻ ചടപ്പെ ഇരിക്കൂല്ലേ മയൊക്കെ ആയതുകൊണ്ട് കുട്ടി അക്കിന്ന് ആഹ് ശെരി എന്നിട്ട് ഇങ്ങനെ പറ ആഹ് പാനീന്റെ ഒക്കെ ഒരു കാലാണ് ഇപ്പം മയ ഒക്കെ പെയ്ത് കൈഞ്ഞാല് പിന്നെ
ഉം
ഏഹ്
ചെക്കന്ക്ക് അല്ലെങ്കി തന്നെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടില്ല ചൊമ ആയിട്ട്
ആഹ് ആഹ് ശെരി ഇങ്ങക്ക് എത്ര മക്കളാ ഏഹ് രണ്ട് രണ്ടു ആണ
ആല്ലം മൂത്തതാണോ
ഉം ആഹ് ശെരി എനിക്ക് മക്കളില്ല കല്യാണം കഴിഞ്ഞില്ല
അശ്യതി സൗണ്ടൊക്കെ കേട്ടപ്പ ഞാൻ വിചാരിച്ചു
ഏഹ് അങ്ങനെ പറയില്ലേ
ഉം ഉം ഉം അതെ നമ്മള് ഇതില് അങ്ങനെ പരിചയപ്പെട്ണോര് മൊത്തം ഈ ഒരു ഏകദേശം ഒ ഒരുതെ പോലുള്ള ആൾക്കാരാ ആഹ് അപ്പൊ ഞാൻ അങ്ങനെ വിചാ ആഹ് ആഹ് അതന്നെ അപ്പൊ അങ്ങനെ വിചാരിച്ചു
അപ്പൊ എല്ലാരും ആഹ് ഒ ഇതില്ലിളോർക്കും അവര് വിചാരിച്ച്
ആഹ് അതാണ് ന്നിട്ട് എന്തൊക്കെ വർത്താനന്നിട്ട്
എന്താ പഠിക്ക
ആഹ് ഞാൻ ബിഎഡിന് പഠിക്കാണ്
ഉം
ഉം ഉം എന്നിട്ട് നിങ്ങടെ ഹസ്ബൻ്റ് എന്താ ചെയ്യണേ
ഗൾഫിലാ ഡ്രൈവറാ
ആഹ് ശരി സൗദിയിലാ ദുബായിലോ
അല്ല ആഹ് ദുബായില് അബുദാബി
ആഹ് ആഹ് ശരി ഉം മറ്റേ ഇപ്പ എന്നാ വന്ന ലാസ്റ്റ് ആയിട്ട് കൊറെ ആയോ വന്നിട്ട് നാട്ടക്ക് വന്നിട്ട്
ആഹ് ഏഴ് മാസം ആയി വന്ന് പോയിട്ട്
ആഹ് ശെരി നാല് മാസ അത്രായിട്ടുള്ളൂല്ലേ
ഉം
ഉ ആഹ് ശരി എന്നിട്ട് നിങ്ങളിപ്പം ഹസ്ബൻഡിന്റെ വീട്ടിലാ
ഹസ്ബൻഡിന്റെ വീട്ന്നല്ല ഞങ്ങളിപ്പോ പുതിയ വീടുണ്ടാക്കി ഇങ്ങോട്ട് പോന്ന് ഇങ്ങോട്ട് പോരല്ല ഇമ്മ ഇപ്പൊക്കണ്ട് എല്ലാരും ഇണ്ട് ഇവിടെത്തന്നെയാണ് ആഹ് വേറെ വീട് വെച്ച് പോന്നേ ഇപ്പ സ്വന്തമായിട്ട് ആഹ് ഇപ്പൊ സ്വന്തമായിട്ട് വീടായി
ആഹ് ആഹ് ശരി ആഹ് അപ്പൊ ഒരു വീട്ണ്ടാക്കണം പറഞ്ഞ ചില്ലറ കാര്യൊന്നും അല്ലല്ലോ
ഉം
കേനത്തോല്ലേ കൊറേ ആയോ വീട് കിട്ടിട്ട്
ഇല്ല്യ അപ്പോ അതേ ഏഴ് മാസ ആയിട്ടുള്ളൂ
ആഹ് ആഹ് അന്ന് ആഹ് ആഹ് ശരി അങ്ങനെ എങ്ങനെ സാധാരണ പോയ എങ്ങനെ വരല്
ഒരു കൊല്ലം കഴിഞ്ഞിട്ടന്നെ ഒരു മാസത്തെ ലീവ് ഉണ്ടാവും കമ്പനി ആയതുകൊണ്ട് ഒരു കൊല്ലത്തിലൊരു മാസം
ആഹ് ഒരു കൊല്ലത്തില് ഒരു മാസം ഉള്ളൂല്ലേ ലീവ് എന്താലേ
ഉം
എങ്ങനെ കഴിയുണ് ഇങ്ങക്ക്
ആഹ് അങ്ങനെ കഴിയാ ശീലായി വേറെ വഴിയി
എന്താലേ എല്ലാരേ അവസ്ഥ തന്നെ എല്ലാരും വിളിക്കുമ്പോ ഇതന്നെയാ പറയണത് ഓ കൊറെ കേട്ടിക്കണ് ഇപ്പോ
ഈ ഒരു മോളുണ്ട്
ആഹ് എല്ലാരും വിവരം അറിയാൻ പറ്റണ്ട്
ഉം രസാണ്
ഉം അതെ
പരിചയ ഒന്നുമില്ലെങ്കിലോ കുറെ അല്ലാരും ഏകദേശം
കാണുണില്ലല്ലോ പിന്നെ വർത്താനം മാത്രമല്ലേ ഉള്ളൂ
ആഹ് അത് കഴിഞ്ഞാ പിന്നെ കാണൂല്ല
ആ അതന്നെ ന്നട്ട് ട്രിപ്പ് ഒക്കെ പോവലില്ലേ
ആഹ് ട്രിപ്പൊക്കെ പോയിന്ന് കെട്ടിയോൻ വന്നപ്പോ പോയിന്നേ ലാസ്റ്റ് മൂന്നാർക്ക്
ഓ മൂന്നാർ എങ്ങനെയുണ്ട് ഞാൻ ഇതുവരെ പോയില്ല
മൂന്നാറ് ഞാൻ രണ്ടു വട്ടം പോയി രണ്ടും രണ്ട് സൈഡാ
അ ഹ്‌ ശരി പക്ഷെ ഭയങ്കര ലോങ് അല്ലേ പോവാന്
ആ ലോങ്ങാണ്
ആ കാണാ ഉണ്ടപ്പ ഇനി അവിടെ മൂ ന്നാറ് ഉണ്ടോ
രസാ ണ് ഞങ്ങൾ റിസോട്ട് എടുത്തിട്ട്
ആഹ് ആ ആ അങ്ങനെ നല്ല രസണ്ടാവും ആഹ അതെ ക്കെ രസംുണ്ടാാവും ക്ലൈമറ്റുംങ്ങ ഇപ്പൊക്കെ രസ അവിടല്ലേ ക്ല യി മറ്റൊക്കെ തണുപ്പത്ത് ശരി എല്ലായിടത്തും പോലുംണ്ടോ കെ എസ് ആർ ടി സിയിൽ ഒക്കെ കേറി യോ
ഇല്ലല്ല അയിനൊന്നും പറ്റിട്ടില്ല അ നക്ക് പറ്റണ്ടാവല്ലോ അതിനൊക്കെ കോളേജിൽന്ന്കറക്റ്റ് ണ്ടല്ലോ
ആ ആ അയി ല് ങ്ങനെ എങ്ങോ ട്ടേലൊക്കെ ഫ്രണ്ടസിന്റെ കൂടെക്കെ പോവും ഉം പോക ഒരു വട്ടൊക്കെ പോയി പോന്നു കോഴിക്കോട് കോഴിക്കോട് പോയി
വന്നപ്പോളും അയിത്തന്നെ കേറി
ഉം ഏ വന്നപ്പോ കിട്ടിയില്ല സമയം ഉണ്ടരുന്നു നമ്മൾ പിന്നെ വേഗ വരാ നല്ലോ രാത്രി ആണെന്റെ മുന്നേ നമുക്ക് പെ രെ എത്തണല്ലോ അപ്പൊ പിന്നെ അയ് ന് കാ ത്ത്ന്നില എന്നാ തന്നെ നമ്മൾ സദാ ബസ്സ് വന്നിട്ടെ രാത്രി എട്ട മണിൊക്കെയ് ക്ക്‌ ണ് പെ രിയിലത്തിയപ്പോൊ അപ്പൊ പിന്നെ മറ്റേ വരുമ്പോന് നമ്മള് നല്ലോണം ടൈം ആകവും ഞങ്ങള് പോയ ടൈമ ഒക്കെ ഞങ്ങ ൾ ഇബ ടുന്ന് പ ന്ത്രണ്ട രക്ക പോയ തന്നെ പിന്നെ അവിട എത്തിയപ്പം മൂന്ന മണിയൊക്കെ ക്കാണ് പിന്നെ നമ്മക്ക് കാണാനുള്ള ടൈം ഒന്നും ഇല്ല ല്ലോ പിന്നെ അപ്പ തന്നെ അങ്ങട്ട തിരിച്ച് പോരണ്യ് പിന്നെ ഞ ങ്ങാണെങ്കി ൽ ആക ആഹ പിന്നെ ഹൈലേറ്റക്ക് പോയി അപ്പ തന്ന പതിനഞ്ച്റ്റ് നിന്നിട്ടുള്ളു അ പോത്തി ന് ഇങ്ങോട്ടെന്നെ പോന്നും ചെയ്ത് ണ് നമ്മെ പോകുമ്പോ നമ്മൾ രാവിലൊക്കെ ഇറങ്ങണം അങ്ങനെ മുതലാവു ള്ളു പോണതൊക്കെ ബസ്സ് ഫ്രീ ആണ് പറഞ്ഞ ട്ട് കാര്യല്ലേ ബാക്ക ചിലവനൊക്കെ നമ്മള് നമ്മ അടുത്ത് പൈസ വാ ണല്ലോ
ആഹ അത് വേണംോ ഫുഡിനൊക്കെ വേണ്ടിരും
അതന്നെ പിന്നെ പ്രത്യേകിച്ച്കോഴിക്കോട് ആായതുകൊണ്ട് ഫുഡ് സ്ട്രീറ്റ് ഒക്ക ഇഷ്ടം പോലെയാണല്ലോ ബീച്ചിന്റെ അടത്ത് ചെന്നാലേ അല്ലാത് തന്നെ ഉണ്ട് അങ്ങനെ അ ങ്ങനെ ഒക്കെ ആണ് എന്നിട്ട് ഇങ്ങള് മൂന്നാർക്ക്നാ പോയിനേ കാറിലാ യി രുന്നോ പോയിന്നേ
ആ ആദ്യം പോയപ്പ ഇവിടുന്ന് അയൽവാസയോളം ഇവിടുന്ന് ഇ മ്മീം എന്റെ മക്കളും അയ ൽിവാസികൾ കുറെ ആൾ ആക്കാരതേ പോലെ എല്ലരും കൂടി ബസ്സിന് പോയി
ആഹ ആ ആഹ ബസ്സിലൊക്കെ ബസ്സിൽ പോകുമ്പോ വേറെ തന്നെ രസമാണല്ലോ അല്ലെ
ആഹ എല്ലാരും കൂടി അമ്പത്തന്റെ ര സല്ലേ അന്ന് നല്ല ര സായിരു ന്നേ പിന്നെ കെ ട്ടിയോ ന്റ പ്പം പോയപ്പോ മറ്റേ അ ൾട്ടോൽ ഒരു
ആ
ഇ ഒരു വലുപ്പം തന്നെ കണ്ടണല്ലേ അതില് മുൂപ്പര ഫ്രണ്ടും പെണ്ണുുകളും ഞാനും എന്റെ മക്കളും തള്ളി കയറിപ്പോയി ആ ഏതായാലും അവിടെ ത്തി വന്ന്
പക്ഷെ അത്ത യാത്ര ചെയ്യുമ്പോ നമ്മക്ക് ഭയങ്കര ബുദ്ധിമു ആ നമ്മള കാണല്ലേ ആ
നമുക്കൊന്ന് കാാല നിട്ടിയിരിക്കാനൊക്കെ ഒരു സ്വസ്ഥത വണ്ടേ വല്ിയ വണ്ടിക്ക്വാ ണം അ ങ്ങ നൊക്കെ പോകുമ്പോ അത്രയും ദൂരം ഇരിക്കുമ്പോ
ആ അതാണ് ചെറിയ വണ്ടി യൊന്നും പറ്റൂല്ല അപ്പ നമ്മള് നല്ലല്ലോ ആഹ് ജീപ്പ് ട്രക്കിംഗിന് എത്രേ
ഒരു മിൻ ആഹ്
ആഹ് ജീപ്പ് ട്രക്കിംഗ്
ജീപ്പ് ട്രക്കിങ്ങിനൊക്കെ പോയിരുന്നു അതൊക്ക രണ്ട് ട്രിപ്പിലും ജീപ്പ് ട്രക്കിന് പോയി
ആഹ് ആഹ് അയല്ല ഇങ്ങള് ഫാമിന്റെ അയൽവാസിന്റെ കൂടെ പോയപ്പോ നിങ്ങക്ക് ബഡ്ജറ്റ് അപ്പം എത്ര ആയിന്നു
ഇന്നാ മം അന്ന് എത്രെ മൂവായിരത്തി അഞ്ഞൂറ-
ഹലോ
ഹലോ
ആഹ്
ഇവിടെ ഇപ്പം വന്നപ്പള് ഞാൻ വാതില് തുറന്ന് കൊടുക്കാൻ പോയതാ മം
മം എന്നിട്ട് വേറെ എന്തൊക്കെയാ ഇങ്ങള് അന്ന് ഫാമിലിൻ്റെ കൂടെ പോയപ്പോ നിങ്ങക്ക് എത്രയരുന്നു ബസ്സിനൊക്കെ ബഡ്ജറ്റ് വന്നത് ഒരാക്ക്
ഒരാക്ക് മൂവായിരത്തിഅഞ്ഞൂറ്
ആഹ് അത്രേ ഉള്ളൂ മൂന്നാറ് എന്നിട്ട് എത്ര ദിവസം അന്ന് എത്ര ദിവസം തിന് പോയത് ആഹ് നിങ്ങക്ക് വണ്ടിയും കൊണ്ട് പോ ഇങ്ങക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാനൊക്കെ പറ്റുവോ ഇങ്ങള് എവിടാ സ്ഥലം
ഞങ്ങള് മലപ്പുറം കോട്ടക്കൽ ഒരു ദിവസം കൊണ്ട് പോയിവരാം എന്നാലും ഞങ്ങള് ഇവിടുന്ന് ആഹ് രണ്ടുമണിക്കാട്ട് പോയിട്ട് അവിടെ ഫുഡ് കഴിക്കണ ടൈമൊക്കെ രാവിലെ ആയപ്പോത്തേന്ന് എത്തി
ആഹ് ആഹ് ആഹ് അവി
ബസ്സിലല്ലേ എല്ലാരും കൂടി ആർപ്പ് വിളിയൊക്കെ ആയിട്ടെ
ആണല്ലേ ആഹ് രസാല്ലേ
കെട്ടിയിന്റെ ഒപ്പം പോകുമ്പോ ചാടാന്
പറ്റും ആഹ് അങ്ങനെ എന്നാ എന്നാ ശരി ട്ട ഞാൻ പിന്നെ വിളിക്ക ഏഹ് ആഹ് ആഹ്